ഹലോ
സുഖം തന്നെ
ആഹ് എടി നിനക്ക് കേക്കുന്നുണ്ടോ ഞാൻ വിചാരിച്ചു നിനക്ക് കേൾക്കത്തില്ലെന്ന് ആഹ് ആഹ് നീ അങ്ങനെ എന്ത് ചെയ്യുന്നു
ഇവിടെ ചുമ്മാ ഇരിക്കുന്നു നീയാ
ഞാനും ഇവിടെ ചുമ്മാ ഇരിക്കാ തന്നെടി അപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു നിന്റെ അടുത്ത് തയ്യലിന്റെ കാര്യം വല്ലതും ചോദിക്കാന്ന് എനിക്കും തയ്ക്കാനൊക്കെ താല്പര്യം ഉണ്ട് എടീ നിനക്കാണെങ്കിൽ അറിയാല്ലോ
ഗ്രീൻ പീസ് കറി വെക്കുന്നത് മറക്കരുതേ
ആഹ് അത് ഞാൻ പറഞ്ഞു തരാം നിനക്ക് ആദ്യം നീ എനിക്ക് തയ്ക്കുന്ന കാര്യത്തിൽ പറഞ്ഞുതാ അത് എങ്ങനെയാണ് തയ്ക്കുന്ന ഇതെങ്ങനെ നീ പഠിച്ച് തയ്ക്കാൻ
ഞാൻ ഇവിടെ എൻ്റെ വീ എൻ്റെ വീട്ടിന്റെ അടുത്ത് പോയി പഠിച്ചു
ആര് പറഞ്ഞുതന്ന്
അവിടെ ഒരു ചേച്ചി ഉണ്ട് ആ ചേച്ചി പറഞ്ഞു തന്ന്
അങ്ങനെ നീ പറഞ്ഞുതാ എങ്ങനെയണോ എനിക്കത് പഠിക്കണമെന്ന് ഒക്കെ ഉണ്ടടി എളുപ്പമാണോ അത് പഠിക്കാൻ
പഠിക്കാൻ എളുപ്പവാടി സിമ്പിൾ ആഹ് ഒരു ബേസിക് മനസ്സിലായി കഴിഞ്ഞാ പിന്നെ നീ ഏത് ഉടുപ്പും തയ്ക്കും
എന്നു വെച്ചാൽ അത് കട്ട് ചെയ്യുന്ന ഒക്കെ നിനക്ക് അറിയാമോ കറക്റ്റ് മെഷർമെന്റ് ഒക്കെ വേണ്ടേ അത് കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാൻ മെഷ വേണ്ടേ അല്ലാതെ എങ്ങനെ ചെയ്യുന്ന? അത് അളവൊന്നും വേണ്ട ഡി അളവില്ലാതെ എങ്ങനെ ചെയ്യും നീ.
ആകേ നമ്മുടെ ഷോൾഡറിന്റെ അവുടെ അവിടത്തെ അളവ് മാത്രം അറിഞ്ഞാ മതി അത് എല്ലാ മനുഷ്യർക്കും സെയിം ആണ്.
ഷോൽഡറാ?
ദേ ഷോൾഡറിന്റെ കൈ വെക്കത്തില്ലേ അവിടെ.
ബ അപ്പം എന്നിട്ട്
അവിടെ ഒരു നാലിഞ്ച് അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും നമുക്ക് അറിയത്തില്ലെങ്കിലും നമുക്ക് തയ്ക്കാം നമ്മുടെ ഒരു ഇഷ്ടം ഇഷ് ഷ്‌ടം അനുസരിച്ച് എങ്ങനെ വേണോ വെട്ടാം കറക്റ്റ് ആയിരിക്കും.
ആഹ് എന്നിട്ട് പിന്നെ ഷേപ്പ് അടിച്ച് ഒക്കെ എടുത്താ മതിയല്ല്യേ.
ആഹ് നമ്മളി ഇട്ട് നോക്കുമ്പോൾ നമക്ക് എത്ര ഷേപ്പ് വേണോ അതിനനുസരിച്ച് അടിച്ചങ്ങ് എടുത്താതി.
നീ ഇട്ടോണ്ട് വരുന്ന ഡ്രസ്സുകൾ എല്ലാം നീ തയ്ച്ചുകൊണ്ടു വരുന്നതാണാ?
ഞാൻ തയ്ച്ചതാ പകുതി മുക്കാലും.
ആ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടണഡീ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വെല കൊറച്ച രീതിയിലൊക്കെ എടുത്ത് തയ്ക്കാല്ലോ? പക്ഷെ എനിക്ക് എന്തോയ്യാൻ പറ്റും ഇവിടെ മെഷീൻ ഒന്നും ഇല്ലാത്തോണ്ടാണ് ഞാൻ പിന്നെ അത് മടിച്ചത്.
മെറ്റീരിയല് കുറഞ്ഞ വിലക്ക് വാങ്ങാൻ പറ്റും.
ആഹ് നമ്മ അത് എനിക്കറിയാം ആങ്ന്ന് ഉം അങ്ങനെയൊക്കെ എടുത്ത് തയ്ക്കുന്ന ആരുന്നു നല്ലത് പക്ഷെ എന്തര് ചെയ്യാൻ പറ്റും. മിഷീനും കൂടെ വേണ്ടേ നിങ്ങള അവിടെ ഇരിക്കുന്ന എങ്ങനത്തെ മെഷീൻ ആണ് ഇലക്ട്രോണിക്കിൻ്റെതാണോ അതാ എന്ന് വച്ച കറണ്ടിന്റെ ആണോ അല്ലാത്ത സാധാ മെഷീനോ?
ധാ മെഷിൻ.
ഉം
കറണ്ടിലെ മെഷീൻ ആണെങ്കിൽ അടിപൊളിയാ എളുപ്പ
അതെ എളുപ്പത്തില് നല്ല സ്പീ പീ വേണം അല്ലേ നമുക്ക് അത്രയും കാല് മറ്റേ കാലിട്ട് ചവിട്ടണം അല്ലേ?
ചവിട്ടണം നിനക്ക് അതൊക്കെ അറിയാലോ അല്ലേ?
ആ എനിക്ക് ഞാൻ തയ്ക്കണ വീടുകളിൽ ഞാൻ തുണി തയ്ക്കാനൊക്കെ കൊണ്ട് കൊടു ടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട് അല്ലാതെ അതിന്റെ ഉപയോഗം അതെങ്ങനെയാണ് പ്രവർത്തിക്കണ എന്നൊന്നും എനിക്ക് അറിഞ്ഞുടാ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ടി പഠിക്കാനൊക്കെ.
പണ്ട് എൻ നമ്മുടെ സ്കൂളില് മിഷീൻ ഒണ്ടായിരുന്ന അ അതിലിട്ട് ചവിട്ടുയിരുന്നു ഞാനും.
കൂളിൽവിടെ മെഷ്യൻ? നമ്മളെ സ്കൂളിൽ മെഷ്യൻ ഉണ്ടായിരുന്നല്ലേ?
ഓ ലാബിന്റെ അവിടെ ഒരു മിഷീൻ കിടപ്പുണ്ടായിരുന്നു ഇല്ലാതായത് പണ്ട്.
ക്കൊർമ്മണ്ട്
അയില് എല്ലാവരും പോയിചൗട്ടും ഞങ്ങളും പോയിചൗട്ടും ആയിരുന്ന്.
പക്ഷേ അങ്ങനെയൊക്കെ ചെയ്ത നല്ലതായിരുന്ന്. തുണി ബാക്കക്കോളി നിനക്ക് എന്തരൊക്കെ തയ്ക്കാറങ്ങിയാം?
പാവാട ഉടുപ്പം ചുരിദാറ് എനിക്കാ സാരി വെച്ച് തയ്ച്ചാ ഒരണ്ണം എനിക്ക് കാണിച്ചു തന്നില്ലേ?
ആഹ് അമ്പർല കെട്ട് അതാണ് പാടല്ലേ?
ആഹ് അതാണ് എനിക്ക് അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനത്തെ തുണി കിട്ടിട്ടില്ല.
എഡീ എഡി അങ്ങനത്തെ തുണി ശിഫ് ഫോണംന്ന് എന്തീണ് പറയണ അയിന്.
അതിന് നല്ല ഇത്രൊരു അഞ്ചാറ് മീറ്ററ് വേണം.
ആഹ് ഒരു സാരി ഫുള്ള് വേണം അങ്ങനത്തെ സാരി. സാരി എടുത്ത് തയിക്കുന്നതായിരിക്കും ബെറ്റർന്ന് തോന്നുന്നു.
ആഹ് അതിന് കുറെേ തുണി വേണം അതുകൊണ്ടാ ട്രൈം ചെയ്ത് നോക്കാ
അമ്മയുടെ എങ്ങനെ സാരി നോക്കാത്ത എന്ത്
അമ്മ എനിക്ക് വെഞ്ഞനെ കവിെട്ടി കളിക്കാനൊന്നും തരത്തില്ല
എന്തെങ്കിലുംക്ക സാറി പഴയത അങ്ങനെണ്ടെങ്കിൽ അമ്മാമ്മേയുടെ ഒന്നും ഇല്ലേ ഇങ്ങനെയ അമ്മ്മമാരാണ് സാധാരണ കൊട അത് ശരിയാണ്
യൂസ് വേണ്ടേ അതിന്
അഞ്ച് മീറ്റർ തുണി അല്ലെങ്കിൽ വേടിക്കണം
അഞ്ച് മീറ്ററിന് നല്ല എകണ്ട്
നല്ല എമൗണ്ട് ആവും പിന്നെ അതിന്റെ ലൈനിങ്ങ് കൂടെ എടുക്കണ്ടേ ഇങ്ങനത്തെ തുണിയാണെങ്കിൽ ലൈനിങ് മസ്റ്റ് ആായിട്ട് വേണം
ആഹ് അത് ശരിയ
അപ്പൊ അതിന്റത് വേണം പിന്നെ കൈ അങ്ങനത്തെല്ലേ നിനക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ കൈ തന്നെയണ
അങ്ങനത്തെ എന്റെ എല്ലാം അങ്ങനത്ത ആണല്ല ഞാൻ ഇന്ന് ഇട്ടുകൊണ്ട് വന്നഴിച്ച് ബാക്കിയെല്ലാം അങ്ങനത്തെ
ആഹ് ഉൾക്കൈ ആണല്ലേ എനിക്കിഷ്ടം എടി അപ്പൊ ഇന്നലെ ഇട്ടോണ്ട് വന്ന പ ഉടുപ്പ് നീ വെച്ചതാണ്
പച്ച ഉടുപ്പാ ഇന്നലെ ഒരു മഞ്ഞയാ
ഇ ഇന്നലൊ ഒരു പച്ച ഇട്ട് ഞാനും പച്ച നീയും പച്ച അങ്ങനെ നമ്മള പറഞ്ഞ
അത് തന്ന അത് എനിക്ക് എന്നെ ആരോ മേടിച്ചു തന്നതാ
പേടിച്ചത്തണോ
ചേച്ചിയുടെ അച്ഛൻ എവിടെ പോയിട്ട് വന്നപ്പോ കഴിച്ചു
ആ അതും ഫുൾ സ്ലീവ് അല്ലേ
ആഹ് അല്ല അത് ഫുള്ളല്ല ഒരു മുക്കാൽ ഭാഗം വരും
ഫോർത് എനിക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടം ഫുൾ സ്ലീവാണ് എനക്ക് അത് ചേരയും ചെയ്യും കേട്ടാ പക്ഷെ അങ്ങനത്തെ തുണികൾ കുറവാണ്െനിക്ക്
അങ്ങനത്തെ കടയിൽന്ന് വാങ്ങാൻ കിട്ടില്ലല്ലേ
അങ്ങനത്തെ കിട്ടൂടി മീഷോലൊക്കെ കിട്ടൂല്ലോ
മീശോ ആഹ് ശെരിയാ മീശോയിൽ കിട്ടും ഓണം ആവട്ടെ ഓണത്തിന് എടുക്കാ
ആ ഓലൈനിലൊക്കെ നല്ല തുണികൾിട്ട എനിക്ക് ഞാൻ അങ്ങനെയൊക്കെയാണ് മേടിക്കാറ് ചേച്ചി എനിക്ക് ചേച്ചിയാണ് എനിക്ക് അങ്ങനെ പ്രസ്ന്നൾ മേടിച്ച ഇന്ന്ല്ലിട്ട കൊണ്ട വന്നത് ചേച്ചിയാണ് മേടിച്ച അതൊക്കെ ഒരുപാട് പഴക്കമുള്ള ഡ്രസ്സുകളാണ്
ആഹ്
പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്തോ ചെയ്യാന പിന്നെ വേറെ എന്തെേലുമൊക്കെ അറിയാൻ നിനക്ക്തൊക്കാൻ
പാവടേം ഉടുപ്പും
പാവടേം ഉടുപ്പൊക്കെ തയ്ക്കാൻ അറിയാമോ
പക്ഷെ നീ അങ്ങനെ പാടടുപ്പിയിട്ട് ഞാൻ കണ്ടിട്ടില്ലേ പണ്ടല്ലെ
അയിനി എനിക്ക് ചമ്മല എനിക്ക് പാവട എടുപ്പ് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഞാൻ ഇടലല്ല
അതെന്ത് ഇടാത്ത
എനിക്ക് ചമ്മല അതൊക്കെ ഇട്ട് പഠിക്കാൻ വരുന്ന ഒന്ന് ആലോചിച്ചു
അത് ശരിയണ്ട് അവിടെ പഠിക്കാനൊക്കെ വരുമ്പോഴത്തേന്ന നക്ക് കിട്ട വരുമായ രീതി
നാട്ടുകാർ മൊത്തം നോക്കും ഭ്രാന്താണെന്ന് പറഞ്ഞ
അമ്പലങ്ങളിലൊക്കെ പോകുമ്പോ ഇടാ അല്ലാത വേറെവിടെ ഒരു കല്യാണം ചുരിദാാര് പാന്റോക്കെന്തൊക്കെ അറിയാമോ
പാാന്റ് എനിക്ക് തയ്ക്കാൻ അറിച്ചൂട
ഉം പാന്റ് തയ്ക്കണ എത്തിയ മനക്കേതാണെന്ന് തോന്നുന്നു
ആഹ് അതൊക്കെ പയതൊക്കെ അവരെ അളവൊക്കെ എടുത്താാണ്തായി ക്കണന്ന് തോന്നുന്നു അതനിക്കറിഞ്ഞുട അമ്മ അമ്മക്ക് തയ്ക്കാ അറിയാം പക്ഷേ വെട്ടാ അറിഞ്ഞുട
ആഹ് വെട്ടണതിലാണ് ഇല്ല ഇരിക്കുന്നത് ല്ലേ
ബ്ലൗസ്
വെട്ടണതിലാണ് എല്ലാം ഇരിക്കണതല്ലേ
ഉം ഇനിയും ബ്ലൗസ് തയ്ക്കാ അറിയാം
ആഹ്
അത് ഇവിടത്തെ അമ്മ്മമാർക്കൊക്കെ ഞൻ തന്നെ തച്ച കൊടുകും
ഏയ് അത്ര പുരോഗമനമായ അടെ
ബ്ലൗസിലൊക്കെ ഞാൻ കില്ലാടിയാണ്
എടിത്തന്നെ അപ്പൊ നീ നന്നായിട്ട് തയ്ക്കുവോ
എനിക്ക് തയ്ക്കാനെങ അറിയ
ആഹ്.. അപ്പൊ പിന്നെ തയ്യലിനന്നെ ആവശ്യുണ്ടെ നിന്നെ സമീപിച്ചാ മതിയല്ലേ
ബ്ലൗസൊക്കെ ഞാൻ വിഷി ആയിട്ട് വയ്ക്കൂ
ആ ബ്ലൗസ് എനിക്ക് എനിക്ക് വേലിലുള്ളരു ചേച്ചിയാണ് തച്ചരുന്നത് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നല്ല കറക്റ്റ് കിട്ടും എനിക്ക് തൈക്കണ എന്ന ചാ ആ ചേച്ചി തച്ചു തീരുമ്പോഴ എനീക്കെ അത് കൊള്ളാം എനിക്ക് ആ ചേച്ചി തച്ച് തീരുമ്പോ ഞാൻ ഇടുമ്പോ എനി കറക് റ്റയിരിക്കും പിന്നെ അടിക്കാനോ ഒന്നും കാണത്തില്ല എല്ലാം പെർഫെക്റ്റ് ആയി വെച്ചാണ് നീ എന്ത് നിനക്ക ബ്ലൗസ് തായ്ക്കാത്ത
എനിക്ക് ഈ അമ്മമാരെ കണക്കത്തെ ബ്ലൗസ് ഇടാൻ പറ്റത്തില്ലല്ലോ
എനിക്ക അങ്ങനത്തെയല്ല ഇഷ്ട അല്ലാത്തതാണ് ഇഷ്ടം എനിക്ക് പ്രിൻസസ് കട്ടാണ് ഇഷ്ടം
ആഹ് അങ്ങനത്തേക്ക് എനിക്ക് പറ്റും ഞാൻ ഇതുവരെ അങ്ങനെ സാരി അങ്ങനെ ഉടുക്കാത്തോണ്ട് തയ്ച്ചിട്ടില്ലനി തയ്ക്ക്ന
പക്ഷെ നിനക്ക് ഫ്രോക്ക് പോലിയൊക്കെ തെച്ചാ നല്ലായിരിക്കുംടി പക്ഷെ മറ്റെല്ലാം നെറ്റിന്റെ ഒക്കെ തുണി എടുക്കണം അപ്പൊ നല്ല ഇങ്ങനെ വിജി
പറന്ന് നടക്കുന്ന തുണിയാണ് ഇത്രയെങ്കിലുംകോള്ള
എന്റെ ആഹ് ഒരു ഉടുപ്പിന്റെ അല്ല അല്ലെങ്കി ഷിപ്പോട് ന ആണ് അയിന് പറയണ എന്ന് തോന്നുന്നടി കോട്ടനൊക്കെ ആണെങ്കിലാണ് ശരീരം നിന്നെ ല്ല ഉണക്കു കണക്ക് ആക് ക്ക്ന്നത് ഇത് നല്ലതായിരിക്കും
ആഹ് എന്നെങ്കിലൊക്കെ സാരി ഇട്ട ട്രൈ ചെയ്യ കല്യാണംമൊക്കെ ഒന്ന ആവാറാവ ട്ട് അപ്പൊ അമ്മായി അമ്മേരെ കുറ അടിച്ചു മാറ്റാലോ
ആഹ് അത് ശരിയാണ് നീ ഞാൻ ഇപ്പഴും മോട്ടിക്കാറുണ്ട് ചോയിക്കാറുണ്ട് നീ ചോദിച്ചാ മതി തരുവായിരിക്കും
ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല ഇനി അവന ഇനി വരമ്പ ചോയിക്കണം
അത് തന്നെ അങ്ങനത്തെ ഉണ്ടെങ്കിൽ ചോദിച്ച തമ്മ
അവര് ചോദിച്ചിട്ടുണ്ട് അവർക്ക് ബ്ലൗസ് തച്ചു കൊടുക്കുവന്ന് പിന്നെ എനിക്കൊരു വേടീ നമ്മൾഴച്ചത് അവർക്ക് ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യോന്നൊരു പേടി
ആഹ് അങ്ങനെ അങ്ങനെയൊക്കെ തച്ച കൊടുക്ക് അപ്പൊ പിന്നെ നിക്ക് തുണിയൊക്കെ കിട്ടും നിങ്ങൾക്ക് പിന്നെ മിഷീൻ ഉള്ളത് കൊണ്ട് പിന്നെ പ്ര ഒന്നുഇല്ലലേഡി ഇപ്പഴങ്കിലും സമയം കിട്ടുമ്പോ തുണിയൊക്കെ തയ്ക്കാം എനിക്ക് അതുപോലെയല്ല മെഷീൻ ഇല്ലാത്തത് കൊണ്ട് വിഷമമാണ് നല്ല പൈസയാവോ ഒരു മെഷീനൊക്കെ പേടിക്കാൻ നല്ല പൈസയാവുവോ
പൈക്ക ആവുംന്ന് തോന്നുന്നു അത്ര ആവും
ഇത്ര അഹ് ഇത്ര ആവൂലേ
അഞ്ചാറക്ക ആവും എക്കനാണ്ടി മേടിക്കണം
ഉം നോക്കാം
എന്തായാലും നമ്മൾ ഇത് വെച്ചേ ബിസിനസ്സൊന്നും തൊടങ്ങാൻ പോണില്ല അപ്പൊ പഴയത് വാങ്ങണം.
അതെ പക്ഷെ ഇലക്ട്രോണിക്കിന്റെ അതൊക്കെയാണെങ്കിലാ അതും ഈ എമൗണ്ടെന്നെ വെര്ന്ന.
അതിന് ഇതില് കൂടും പന്ത്രണ്ടൊക്കാകുന്ന് തോന്ന്ന്നു.
ഓഹ് പക്ഷെ നല്ലതല്ലേ അത് ഉള്ളത്.
ഇപ്പണ്ട് ഉം
അത് പക്ഷെ ഉള്ളത് നല്ല ബെനിഫിറ്റ്ണ്.
അത് പ്ത്തി പഠിക്ക്യാൻ പാടാണ് ഞാൻ അത് തയ്ച്ചു നോക്കിട്ടുണ്ട്. അത് പറന്ന് പോവത്.
സ്പീഡ് കൂടുതലാണല്ലേ അത് കൊറയ്ക്കാൻ പറ്റത്തില്ലേ അ അഡ്ജസ്റ്റെയ്യാൻ പറ്റത്തില്ലെ.
ഇല്ല അത് അങ്ങനെ തന്നെ
ഉം
ഇല്ല മടത്തറ ഒരു കടയുണ്ട്.
എനിക്ക് തോന്നി മനസ്സിലായി.
ആഹ് അവടെ
ഉം ആഹ് എന്നാ പിന്നെ ശെരിയടി എന്നാ ഞാൻ വെക്കെട്ടാ അന്നാ വേറെ വിശേഷൊന്നുല്ലല്ലോ ആഹ് ശെരി